നമ്മളെ വിഷയം വിവാ എന്നതാണല്ലല്ലേ ആഹ് കേൾക്കാം
അതെ അതെ ആ വിവാഹം ത്തെ കുറിച്ച്
വിവാഹം എന്നത് ആ അതെ വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ മാത്രമല്ല അല്ലേ രണ്ട് മനസ്സ് സും കുടുംബങ്ങളും ഏർ പിന്നെ ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കവുമാണ് ആഹ് പിന്നെ വിവാഹ അന്ന് പറയുമ്പോ പരസ്പര ബഹുമാനം സ്നേഹം വിശ്വാസ്യത പരസ്പരം മനസ്സിലാക്കല് അതൊക്കെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ
അതെ അതെ സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു ബന്ധം അതേ
ആഹ് അതെ അതെ ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ
സ്നേഹവു വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു ബന്ധം പോലും മനോഹരമാകത്തുള്ളൂ
അതെ
അതുപോലെ തന്നെ സന്തോഷവും പ്രയാസങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഒരു വിവാഹ ജീവിത ഒരു ഭംഗി അല്ലെ
അ അതെ അതെ ആ വ അതന്ന് പറയുമ്പോൾ ഒരു- പങ്കാളികൾ തമ്മില് പങ്കാളിത്തവും തുല്യതയും അത്യാവശ്യമാണ് എല്ലാ ഏതൊരു പ്രതിസന്ധികൾ വരുമ്പോഴും ഏന്ത് സങ്കടങ്ങൾ വരുമ്പോഴും നമ്മ ഒറ്റക്കെട്ടായി നി - ക്കണം എന്നൊരു ബോധം വിവാഹത്തിലൂടെ വേണം
അതെ
പിന്നെ നല്ലൊരു ആശയവിനിമയം വേണം അ- അങ്ങോട്ടും ഇങ്ങോട്ടും ആ പറഞ്ഞോളൂ
അതെ ആ പിന്നെ നടക്കുന്ന കാര്യമല്ല ജീവിതകാലം മുഴുവൻ അത് ഒരുമിച്ച് കുടുംബമോടെ ഒരു ഒരു വാ്ദാനവാ അല്ലെ
അതെ അതെ ആ അതുപോലെ തന്നെ പരസ്പര ബഹു - ബഹുമാനം വേണം പങ്കാളികൾ അങ്ങട്ടും ഇങ്ങട്ടും ആ ഒരു ഒരാൾ തന്നെ ഒരാൾ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു രസവുണ്ടാവില്ല ഒരാൾ മാത്രം ബഹുമാനം അവരെ മാത്രം അവരെ മാത്രം അഭിപ്രായങ്ങൾ- മുൻഗണന കൊടുക്കുക മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങള് ഏ വേണം പിന്നെ ക്ഷമ വേണം വിട്ടുവീഴ - ചച്ച ചെയ്യണം ഏതൊരു സാഹചര്യത്തിലും ക്ഷമിച്ച് അങ്ങ്ടും ഇങ്ങ്ടും വിട്ട വീഴ്ചയിലൂടെ മാത്രമേ നമുക്ക് വിവാഹ ബന്ധത്തിലൂടെ ഉയർച്ച കൊടുണ്ടാൻ പറ്റുള്ളൂ. ഈ ഒരു പുതിയ കുടുംബത്തിന്റെ തൊടക്കമാണ് വിവാഹത്തിലൂടെ ഒരു വ്യക്തിക്ക് രണ്ട് അച്ഛനമ്മമാരും രണ്ട് ഏഹ് ഒരു വലിയൊരു കുടുംബം തന്നെ അതിലൂടെ രൂപപ്പെടാണ്.
അതേ
വിവാഹന്ന് പറയുമ്പോ പല ചടങ്ങുകളുടെയും ഒരു ഏഹ് രൂപീകരണാണ്. വ്യത്യസ്തമായ ചടങ്ങുകൾ ഇപ്പ ഹിന്ദുസിൻറേതായാലും മുസ്ലിംങ്ങൾസിലായാലും ക്രിസ്ത്യാനികളായാലും പല പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയാണ് ഒരു വിവാഹം നടക്കുന്നത് തന്നെ
അതെ അതെ
അവിടെ എങ്ങനെയാ നിങ്ങളടെ മുസ്ലിങ്ങളുടെ വിഭാഗത്തിന്റെ എങ്ങനാ അവിടെ ചടങ്ങുകളൊക്കെ
ഇവിടെ പല വിധത്തിലുള്ള കല്യാണം ഉണ്ടാവും രാത്രിൊ ഒരു ആ രാത്രി കല്യാണം പിന്നെ ഹൽതി കല്യാണം പിന്നെ മഞ്ഞ കല്യാണം അങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ ഇപ്പോൊ ബ്രൈറ്റ് ൂബിയ ഒക്കെ അങ്ങനത്തെ ഒരു ഫംഗഷനകൊക്കെ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ട് മുമ്പൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പൊ ഒരുപാട് ഏ ചടങ്ങുകളാണ് ഒരു വിവാഹത്തിലൂടെ ണ്ടാകുന്നത് പിന്നെ ആ ഒരു ഇപ്പ എല്ലാ ഓ റ്റോറിയങ്ങളിലാണ് വിവാഹങ്ങൾ നടക്കുന്നത്
അതെ അതെ
ഉം ഒരു വസ്ത്രങ്ങളാണെങ്കിലും ആ വലിയ ലഹങ്കകളും അതുപോലെ ഗൗണുകളൊക്കെയാണ് ഇപ്പൊ ആർ ഞങ്ങൾ മുസ്ലിംങ്ങൾസില്
അതെ
ഭക്ഷണ ആണെങ്കിലും ഒരു ബിരിയാണി മന്തി അതുപോലെ പല വിഭവങ്ങളാണ് പണ്ടത്തെ പണ്ടത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് നമുക്കൊക്കെ ഒരു കല്യാണം വരണ്ടിയിരുന്നു ഒരു നല്ലൊ ഒരു ഭക്ഷണം കഴിക്കേണ്ടി ഇന്നിപ്പോ അങ്ങനെയല്ല ഇന്നിപ്പോൊ കല്യാണം വന്നാലും അല്ലെങ്കില ഒക്കെ നമ്മള് ബിരിയാണിയും മന്തിയും അതുപോലത്തെ ഫാസ്റ്റ് ഫുഡുകളാണ് നമ്മൾ അധികം കഴിക്കുണത് നി നിങ്ങള അവിടെ എങ്ങനെയ കല്യാണത്തിലുള്ള രീതികളും അനുഷാനങ്ങളൊക്കെ ക്ക
ഇവിടെ ന്ന വെച്ച ഒരു വിവാഹത്തിന്റെ പ്ര പ്രധാന ഒരു ആകർഷണങ്ങളിൽ ഒന്ന സദ്യയാണ് അല്ലെ വെച്ചാ പായസവും അവിയലും ചൂട് ചോറും ഒക്കെയള്ളരു സദ്യയാണ് പിന്നെ നമ്മള് ആ സദ്യ സമയത്ത് നമ്മള് പിന്നെ കഴിക്കുന്ന പ്രധാന ഒരു വിഭവം അതിനകത്ത് അവിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ട കല്യാണ
ആഹ് അതാ ഒരു ഒരു രസമാണ് അത് കഴിക്കാൻ കല്യാണത്തിന് വരുണത് തന്നെ സദ്യ കഴിക്കാനാണ് പലരും ഒരു ഇൻ ഉം ഹിന്ദൂസിന്റെ കല്യാണംന്ന് പറഞ്ഞാല് ഉം സദ്യ ഉണ്ടാവൽ ല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും വരുന്നത് തന്നെ.
അതെ അതെ ആണ് അത്
പിന്നെ അവസാനത്തിള്ളൊരു പായസം അത് വളരെ പ്ര ധാനാണ്. ആ എലയിലേ ക്ക്തന്നെ പാർന്ന് അതി തന്നെ കൊയച്ച് തിന്നാന്ന് പറഞ്ഞാല് അതൊരു വേറൊരു രുചിയാണ്
അതെ അതെ നമ്മളിപ്പം അതെ വസ്ത്രധാരണാന്ന് വെച്ചാല് സാരിയാണ് ഹസ് തേ സാരി പിന്നെ ചെറുക്കൻ പുടവ കൊടുക്കുന്നതും അതും സാരി തന്നെ. നിങ്ങടെ അവിടുത്തെ കൂട്ട് ലെഹങ്ക അതൊന്നും ഞങ്ങക്കില്ല
ആ
അതെ ഇവിടെ സാരി രിയാണ് സാരി ഉടുത്തോണ്ടാണ് പന്തലിൽ കേറുന്നതും താലി കെട്ടുന്നതും പിന്നെ തിരിച്ചു അതേപോലെ പോകാൻ നേരവും സാരിയാണ്
ആ ഉം ആ അവിടെ താലി അവിടെ നിങ്ങൾത് പറഞ്ഞാ രാവിലെ ഒരു പ്രത്യേക ടൈമാണ്ല്ലേ താലി ചാർത്തന്നൊക്കെ
അതെ അതെ ആണാണാണ്
ഉം
രാവിലെ ഇത്ര സ് ആ രാവിലെ ഇത്ര സ് സമയത്ത് തോന്നിയ അമ്പലത്തില് അല്ലെങ്കിൽ ആ ആടി റ്റോറിയം തന്നെ അമ്പലത്തി വെച്ച് ഇതുപോലെ താലി ചാർത്തും
ആഹ്
ഉം പിന്നെ ഉച്ചക്ക് സദ്യ അത് കഴിഞ്ഞിട്ട് പെണ്ണും ചെറുക്കനും ഇറങ്ങുന്നത് ഒന്നി രണ്ടര മണിക്ക് ആഹ് ഇറങ്ങും അത് കഴിഞ്ഞു ഒരു നല്ല വാതിൽ ചടങ്
ആഹ് ആഹ് അങ്ങനെ പറഞ്ഞാല്
നല്ല വാതിലിചടങ്ങ് വച്ചാ ഈ പെ പെണ്ിന്റെ വീട് വീട്ടിലോട്ട് പോവല്ലോ അങ്ങനെ ഒരു ചടങ്ങ് വീട് കാണാൻ അടുക്കള കാണാൻന്ന് പറയോ
ആഹ ആഹ് ഞങ്ങളതിൽ അടുക്കള കാണല്ലേന്ന് പറയും ഉ ആ അെ
പിന്നെ നമ്മള് വീട്ടിൽ സ്ഥലമ ഇില്ലെങ്കിൽ ഒത്തിരിയും പേരെ നമ്മള് ക്ഷണിക്കണ എന്നുണ്ടെങ്കിൽ ആഡിറ്റോറിയത്തിൽ വെച്ച് ഭക്ഷണം അത് ചിലപ്പോം ബൊഫയോ അങ്ങനെയുള്ള അതെ അതെ ആ അങ്ങനെയൊക്കെ ആയിരിക്കും സത്യം പറയാ വിവാഹം എന്ന് പറയുന്നത് നമ്മള് സദ്യ ഉണാനും മറ്റുള്ള ആൾക്കാരെ നോക്കാനും ഒക്കെ അവരുടെ വസ്ത്രം എങ്ങനാ അവരുടെ അതൊക്കെയ ആായിരിക്ക നമ്മളെ ആകർഷി
ആ അതെ ഏഹ നമ്മള് ശരിക്കും എപ്പോഴും ഇടുന്ന പുറത്ത് പോകുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങളല്ല ഒരു വിവാഹംന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കണത്
സത്യം
ഉം പിന്നെ ഈ വിവാഹത്തിലൂടെ പല സൗഹൃദങ്ങള ഉണ്ടാവട്ടോ നമ്മുക്ക് പരിചയം ഇല്ലാത്തവരൊക്കെ നമ്മള് ർ സംസാരത്തിലൂടെയൊക്കെ പരിചയപ്പെടാനൊ ഒരു സാഹചര്യം ഉണ്ടാവും വിവാഹത്തിലൂടെ വിവാഹ ചടങ്ങുകളിലൂടെ ഉം
അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ
ആഹ ഒരുപാട് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി നമ്മള് കൂട്ടുകാരുടെ അടയിത്തെ വിവാഹത്തിലാണെങ്കിലും ആ അവരുടെ അവര് പഠിച്ചിരുന്ന അവിടുത്തെ കൂട്ടുകാരൊക്കെ നമ്മളെ കൂട്ടുകാരയിട്ടുണ്ട് ഒരു വിവാഹ ചടങ്ങങ് കഴഞ്ഞോടെ ആഹ
ഒരു അപ്രതീക്ഷിതമായിരിക്ക കണ്ടുമുട്ടലായിരിക്കും അന്നേര അല്ലേ ഉ
പിന്നെ പറയണെങ്കില് വിവാഹം എന്ന് പറയുമ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിൽൊ ഒരു ചുവടുവപ്പാണ്
അതെ അതെ
വിവാഹം ഏർ തുടങ്ങുമ്പോ ഒരു നമ്മൾക്ക് നമ്മളൊരു കുട്ടിത്തത്തിൽ നിന്നും ഒരു വളർന്നു എന്നൊരു ചിന്ത വരുന്നതാണ് വിവാഹം
അതെ ശരിയാ പിന്നേന്ന് വെച്ചാലേ ഹിന്ദുക്കളുടെ വിവാഹം രണ്ടായാലും മുസ്ലിങ്ങളുടെ ആചാരമായാലും അത് ഏ ര രണ്ടിന്റെ ലക്ഷ്യം രണ്ടാളുകളെയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നതല്ലേ
അതെ അതെ
പിന്നെ മതം വ്യത്യസ്ത ആമായാലും വിവാഹം എന്ന് പറയുന്ന സ്നേഹബന്ധത്തിന്റെ ഒരു അടിത്തറ
അതെ ഉം നമ്മള് ഞാനെന്ന ചിന്തയിൽ നിന്നും നമ്മളെന്ന ചിന്തയിലേക്ക് മാറാണ് വിവാഹത്തിലൂടെ ഉം ഏ പിന്നെ നമ്മള് എല്ലാ സ്വ സ്വന്തം എന്ന് വിചാരിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി ചെയ്യേണ്ട അവസ്ഥ അവസ്ഥയിൽ ക്ക്ണ ഒരു ഏഹ് സംവിധാനാണ് വിവാഹം.
അതെ അതെ
ഉം ഒരു കുടുംബത്തിൻ രൂപീകരണത്തിനും വിവാഹ ഉം ഏഹ് വിവാഹം ഒരു അടിത്തറയാണ്, കാരണം നമ്മളിൽ നിന്ന് ഇണ്ടാവുന്ന കുട്ടികള് അത് നമ്മൾ തലമൊറകൾ തലമൊറകൾക്ക് ഇണ്ടാവാൻ വ ഏഹ് ഏഹ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് വിവാഹം ഒര് ഏഹ് സംവിധാനാണ്.
അതെ അതെ ഈ വിവാഹത്തിൽ കൂടെന്ന് വെച്ചാ രണ്ട് ബന്ധങ്ങളല്ലേ അവടെ വരുന്നത് ആ രണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവാണ് ഒരു വിവാഹോന്ന് പറയുന്നേ.
അതെ
പിന്നെ
ഞാ പിന്നെ ആ വിവാഹത്തിന്റെ പ്രധാന വശങ്ങളെന്നു പറയുന്നത് വ്യക്തിപരമായ വളർച്ച ഒരു നല്ല പങ്കാളി നമ്മളെ കേവലം സ്നേഹിക്കുക മാത്രല്ല ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും മികച്ച വ്യക്തിത്വത്തെ പുറത്ത് കൊണ്ടുവരാനും സഹായിക്കണ് ണ്ട് ഏ ഇപ്പൊ പറയാണെങ്കില് ഏ നമ്മൾ ഒരാൾ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരുന്നോണ്ട് ഉ നമ്മൾ ആ ജീവിത രീതിട്ട് മുന്നോട്ട് പോവും അല്ലെങ്കി നമ്മളത് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും അല്ലെ ഉം ഇന്ന് ആ അതെ ഇന്നിപ്പോ ഒരുപാട് വിവാഹ മോചനങ്ങൾ നടക്ക്ണൊരു കാലായി തുടങ്ങിയിരിക്കണല്ലേ അല്ലെ വിവാ വിവാഹം വിവാഹത്തിലൂടെ സ്ത്രീധനത്തിന്റെ പ്രശ്നം മൂലം പല പെൺ ജീവിതങ്ങളും അവസാനിക്കുന്ന ഒരു ആ ഒരു സംവിധാനായി വിവാഹം ചില ഭാഗങ്ങളിലൊക്കെ മാർ നുന്നുണ്ട്
അതെ ഇപ്പൊ ഉണ്ടോ സ്ത്രീധനം ചോദിപ്പ്
ഇപ്പ ഇല്ല മുമ്പ് കാലത്ത്ണ്ടായിരുന്നു അത് ഒ ഓ ഉം അത് അതിലൂടെ വളരെ പ്രശ്നങ്ങള് ഒരുപാട്
അതെ എത്ര പെൺകുട്ടികൾ മരിച്ച് സ്ത്രീധനം ചോദിച്ചും അമ്മായിയമ്മ പോരും അല്ലെ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ